ഹലോ
ക്ക്ണ്ടോ
കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം എന്തൊക്കെണ്ട് ഫുഡൊക്കെ കഴിച്ചാ കഴിച്ച് കഴിച്ച്
ആ കഴിച്ചു
ആ എന്തായിരുന്നു വെക്കേഷനൊക്കെ ആയിട്ട് പരിപാടി ടൂറൊക്കെ പോയാ
ആ ടൂറൊക്കെ
ആ
ങ്ങള് ടൂർ പോയീനോ
ആ ഞങ്ങള് രണ്ട് മൂന്ന് സ്ഥലത്ത് പോയാരുന്നു
ഏ
ഇവിടെ മഴ ഇല്ല ഇപ്പ ഇല്ല രാവിലെയൊക്കെ ഒന്ന് പെയ്താർന്നു ചാറി പോയാർന്നു ആ ഇവിടെ പ്പം പെയ്യള്ള ഇപ്പൊ ഇവിടെ വെയില് ചെറുതായിട്ട് വെയിലൊക്കെ തെളിയണ്ട്
ഉം ഇവടെ നല്ല
ക്കെ നല്ല മഴയാർന്ന് ഇന്നലെയൊക്കെ നല്ല മഴയാർന്നു ഇന്ന് രാവിലെ ചെറുതായിട്ടൊക്കെ ഒന്ന് പെയ്തു
നല്ല മഴ
ആ ഇന്നലെ നല്ല മഴയായിര്ന്നു ഇവിടെ
ഉം ചക്കൊക്കെ ഇണ്ട അവടെ
ഇവിടെ ചക്കയൊന്നുല്ല ഞാവൽ ഇപ്പോഴുണ്ട് ഞാവല്
ആ ആ വയലറ്റ് കളറ്
ആ വയലറ്റു കളർ
ഉം നല്ല വലുതാണ് പ്പ വലു
ആ നല്ല വലുതാന്ന് നല്ല മധുര ഉണ്ട് ചവർപ്പൂണ്ട് രണ്ടും കൂടെ മിക്സ ആഹ് നല്ലതാണ് ആ
ണ്ടാവൂലേ
ആ ആആവലിയ ആ ആ നല്ല ടേസ്റ്റ് പച്ച തിന്നാനൊക്കെ നല്ലതാണ്
ആ വലിയ മരാണെ
ആ വലിയ മരാണ് ഞങ്ങൾ കൊറെക്കെ പറിച്ച് വി കെ
ങ്ങള് കഴിച്ചിട്ട്ണ്ട് ഇവിടെ അടുത്തൊന്നുംല്ല്യ കുറേ മുമ്പറ്റെ കഴിച്ച്
ആഹ് ഇവിടെ കൊറെയൊക്കെ വിറ്റർന്ന് റമ്പൂട്ടാൻ ഒന്നുമില്ല അവിടെ ഉണ്ട റമ്പൂട്ടൻ
ഇവിടെ വീട്ടിലില്ല ഇവിടെ അടുത്ത വീട്ടിലൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ എല്ലടത്തും
ആ ചക്കയൊക്കെ ഇണ്ടാ
ഇല്ല ഇവിടെല്ല തറവാട്ടിലുണ്ട്
ആഹ് ചെടികളൊക്കെ ഉണ്ടാ വീട്ടില്
ആ ഇവിടെ ചെടികളുണ്ട് മരങ്ങളൊന്നും കുത്തിട്ടിട്ടില്ല പിന്ന നമ്മള് പുതിയ വീടായപ്പോ അങ്ങനെ മര ഒത്തിരണോ
ആഹ് ചെടികളൊക്കെ നടാൻ ഇഷ്ടണാ
ആഹ് ചെടികെള ഇഷ്ടാണ് ചെടികളും പിന്നെ ചെറുതായിട്ട് പച്ചക്കറിയും ഉണ്ടാക്കും
ആഹ് പച്ചക്കറിഒക്ക നട്ടത് ഉണ്ടായിട്ടുണ്ടാ
ആ മുളക് ഉണ്ടാക്കി മുളക് ഉണ്ടായിട്ടുണ്ട് ഉം തക്കാളി ഉണ്ടാക്കിയിരുന്നു അതൊക്കെ പോയി മഴ ഇതപ്പ്
ആഹ് മഴ ഇവിടെ ഇപ്പ പോയി ആഹ് ആഹ് ആഹ് പച്ചക്കറി ഇ എല്ലാം നടാൻ ഇഷ്ടമുള്ള ആളാന്ന് തോന്നല്ലേ
ആഹ് ആഹ് ഈ മുളൽ ഒക്കെ പിന്നെ വേഗ ഇണ്ടാവും ബാക്കി ചെല മത്തനെ അങ്ങനത്തൊക്കെ കുത്തിട്ടാൽ ചെല വേഗണ്ടാവു ഇണ്ടാവുല്ല
ആഹ് വെക്കേഷനൊക്ക ദൂരോട്ടൊക്ക പോയാ
വെക്കേഷനാ ഊട്ടീല് പോയിനി
ആഹ് അ ഉം
ങ്ങള് പോയിനോ ആഹ് ഫുഡ്ണ്ടാക്കു
ആ ഞങ്ങള് ദൂരോട്ടൊന്നും പോയില്ല അടുത്ത് വ്ടേക്കെ പോയി വൈകുന്നേരൊക്ക വന്ന് അങ്ങനേക്ക എല്ലാം ണ്ടാ പ്പൊ ഫുഡൊക്ക
ആഹ് ഫുഡെല്ല ണ്ടാക്കു
വൈ ആഹ് ആഹ് ഞാനു ണ്ടാക്കും വൈകുന്നേര ക്ക ചായക്കടി ഒക്ക ണ്ടാക്
ചായക്കടി ന്ന് ണ്ടാ പയമ്പൊ പഴം പൊര്ക്കണംന്ന് വിചാര്ക്ക്‌ണ്ട്
ആഹ്
ങ്ങ ക്കെന്താ
ങ്ങള് കടേന്നൊക്ക എടക്ക്‌ മേട്ക്കും സറവരി എന്തേലൊക്കെ വാങ്ങും വൈ വകുന്നേരം ഉണ്ടാക്കലൊക്കെ കൊ റവാണ്
ആഹ് കടേന്നും വേടിക്കും ഉം ണ്ടാക്കും ചെയ്യു അല്ല ഇങ്ങന ബേക്കറി
ആഹ് ബേ ക്കറി ഐറ്റംസാണ് വ്ടെ
ഇപ്പ മഴ യാവു മ്പ ല്ല വെഷ് ക്കാര പ്പ അങ്ങനെ വെ ഉം
ആഹ് പെര്ന്നാള് പെരുന്നാളൊക്ക എങ്ങനെണ്ടായി
ആഹ് പെരുന്നാളത്താ അങ്ങനെ അടിച്ചു പോളിച്ച് കഴിഞ്ഞ്
ആ പെരുന്നാളിന്റെ എറച്ചിയൊക്കെ തീർന്നാ ബീഫൊക്കെ തീർന്ന ആ ഞങ്ങടെയൊക്കെ കഴിഞ്ഞു ആ
ഉം
ഞങ്ങക്ക കൊറച്ച് കിട്ടിയോൾ ഇത്തവണ
ഏ ഇവിടാ ആറ് കിലോ കിട്ടി
ആ
ആ
പിന്ന
മീനൊക്കെ ഉണ്ടോ അതാ ഇപ്പ മഴ ആയപ്പോള്
മഴയിപ്പ
മീനൊക്കെണ്ടോ
മീന് മീനൊക്കെ കുറവാണ് ഇടക്കൊക്കെ കിട്ടും ഇടക്കൊക്കെ വാങ്ങിക്കും ഉം ആ ഇവിടെക്ക വന്ന് തുടങ്ങി
ഉം ഇപ്പൊ ട്രോളിങ് ഒക്കെ ഉണ്ടാവും മയല്ലേ
ആ മഴയാരുന്ന ട്രോളിങ് ഉണ്ടാവും
ഉം ഉം
തന്നെണ്ട് മീൻ തട്ടൊക്കെ ഉണ്ട് അവിടന്നൊക്കെ മേടിക്കുന്നു
ഉം ഇവിടെ വണ്ടീല് വരും മീ
ആ
അപ്പൊ വാങ്ങും പിന്ന ഇപ്പ കിട്ടീട്ട് കൊറെ ദിവസം സൈമീന് വന്നിട്ടില്ല ഇവിടെ വരുമ്പോ വാങ്ങണതാ
ആ ഫുഡ് എന്താരുന്നു ഉച്ചക്കത്ത ഫുഡ് എന്താർന്നു
ഉച്ചക്ക് ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി അല്ല ആ പോത്ത് ബിരിയാണി
ആ ആ ആ ഞായറാഴ്ച അല്ലാത്ത സമയത്തൊക്കെ വെക്കുവല്ലേ
ആ വെള്ളിയാഴ്ച വെക്കും ബിരിയാണി
ആ എല്ലാ ദിവസവും ബിരിയാണിയാണ് മിക്ക ദിവസങ്ങളും ബിരിയാണി ഇരിക്കുംല്ലേ
അല്ല ആഴ്ചയിലൊക്കെ അങ്ങനെ വെള്ളിയാഴ്ചൊക്കെ വെക്കൂ ചെലപ്പോ ഞായറാഴ്ചയും വെക്കും നിങ്ങളോ
ഞങ്ങളങ്ങനെ ഞാ റാഴ്ചക്കെ വാക്കല്ലേ വെള്ളിയാഴ്ച ഒന്നും അങ്ങനെ വെ വെക്കലില്ല
ഉം എന്നും തിന്നുമ്പോ മടുക്കും ചെയ്യുമല്ലോ
ആ ബീഫൊക്കെ കൊറച്ച് തിന്നാ പെട്ടെന്ന് മടുക്കും ആ ചിക്കനാണെങ്കി പിന്നേം കൊഴപ്പമില്ല
ആ അതന്നെ
ഉം അടുത്ത് കടകളൊക്കെണ്ടാ
കടകൾ കൊറച്ചങ്ങട്ട് പോണം നമ്മള കുറച്ച് ഉള്ളിലോട്ടാണ്
ആ വെക്കേഷനൊക്കെ പെട്ടെന്ന് തീർന്നല്ലേ ഞങ്ങക്കിവിടെ അടുത്ത് തന്നെ സൂപ്പർമാർക്കറ്റ്ണ്ട് മീൻ തട്ടുണ്ട് ചിക്കൻ കടയിണ്ട് എല്ലാംണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട്
ആ
ഉം
നിങ്ങള് പോയാണോ വാങ്ങല്
ഇല്ല ഇവിടാ പിള്ളേരെ വിടും അല്ലെങ്കി ഇക്കായരേങ്കിലും മേടിച്ചോണ്ട് വരും
ആ
ഞാൻ പോയി വാങ്ങല് കൊറവാണ് പൊറത്തൊക്കെ പോവാനൊക്കെ ഇഷ്ടാണ തേങ്യോന്നുല്ല ഇവിടെ ഞങ്ങക്ക് തേങ്യോന്നും നടാനൊള്ള സ്ഥലോംല്ല
ഉം
ഉം ഞങ്ങക്ക് നടാനുള്ള സ്ഥലമൊക്കെ കുറവാണ് ഇവിടെ
ആഹ് ആഹ് വ ങ്ങലാ
ആ, വാങ്ങലാണ്
ഒ ഓ
നിങ്ങടെ വീട്ടിലൊക്കെ ഉണ്ടാ, തെ
ഇവിടെ തറവാട്ടിലുണ്ട് തന്നെ, ഇവിടെ ഉം ഇൽ, ഇവിടെ മുന്നിലുണ്ട് സ്ഥലം ആ
ആ, സാറിന് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്ക്കെ
ബീഫ് കറിം ഇറച്ചിക്കറി, ഉം ങ്ങക്ക് എന്തായിരുന്നു
പീസ് ആ പീസ് കറി പെരുന്നാളായിട്ട് വെക്കേഷന് എവിടെലും പോയാരുന്നൊ പെരുന്നാളിന്
പെരുന്നാളിന് ഞങ്ങടെ എവിടെ പോയിട്ടില്ല, എന്റെ വീട്ടിൽ പോയി അവിടെ പോയി പോന്നു, പിന്നെ ഞങ്ങൾ തിരിച്ച പോരും പിന്നെ എന്താണ് ഒരു പൂക്കള തോട്ടം ഉണ്ടാരുന്നു അവിടെ ഇറങ്ങി ഫോട്ടോ എടുത്ത് പാടത്തെ എങ്ങനെ തികപ്പൂവിന്റെ തോട്ടം ഉണ്ടായിരുന്നു
ആ, ആ ആ
അന്നാരുന്നു, ഫോട്ടോ എടുത്ത് അങ്ങനെ പോയി, വേറെ എവിടെയും പോയി മഴ, മഴയായിരുന്നു
ആ, മഴായിരുന്നു എത്ര ദിവസമായി മഴ തുടങ്ങീട്ട് ആ ഇനിയിപ്പോ മഴ തന്നെയല്ലേ
ഉം
പിള്ളേർക്ക് സ്കൂളിലേക്കൊക്കെല്ലാ വാങ്ങിച്ചില്ലേ ബുക്കും, പുസ്
ആ, അല്ല വാങ്ങിച്ചു വാങ്ങീല്ലേ
ഉം, സ്കൂള് തുറന്നാലേ വാങ്ങിട്ട്
ആ ഉം ഞങ്ങൾ അതിനു മുമ്പേ വാങ്ങിച്ച് ചെറുത്
ആ
ആ
പത്ത് മിനിറ്റായ
ഹലോ
ഹലോ കട്ട ആഹ് ഞാനിവ്ട്ന്ന് കട്ടായിന്ന്
ആ ആ
കട്ടായ ഇല്ലല്ലോ ഹലോ പത്ത് മിനിറ്റ് ആയിട്ടില്ല. ആയിട്ടില്ലല്ലോ പത്ത് മിനിറ്റ് ആയി ട്ടില്ലല്ലോ ഹലോ പത്ത് മിനിറ്റ് ആയിട്ടില്ലല്ലോ ആഹ് അത് തന്നെ കട്ടാവൂല എന്നാലല്ലേ നമ്മക്ക് പൈസ കേറോള്ളൂ. ഹലോ
ആഹ് ആഹ്
ഇതില് തന്നെ കട്ടാവൂലേ?
ആഹ് കട്ട അങ്ങനെ കട്ടാവൂല ഞമ്മള് വെക്കലാണ്.
പത്ത് മിനിറ്റ് ആയിട്ടില്ലല്ലോ പത്ത് മിനിറ്റ് ആയിട്ടില്ലല്ല ആ ആഹ് ആഹ് വേറെന്തൊക്കെയാ വിശേഷോക്കെ
വേറെ നല്ല വിശേഷം രാത്രി എ ന്ത ഫുഡെന്നെ ആണോ കൈക്കല്.
രാത്രി ചോറൊക്കാണോ ആ ചോ റെന്നെയാണ് കഴിക്കല്. ആഹ് ആഹ് അവിടെയാ
ഉച്ചക്കെ ഉച്ചയ്ക്കെ ഇണ്ടാക്കിയതേക്കും.
അ ഉച്ചക്ക് ഉണ്ടാക്കിയതെന്നെ രാത്രിയും കഴിക്കോള്ളൂ. അ ഉച്ചക്കത്തന്നെ രാത്രിത്തേക്കും ആ അതെ അതെ അവിടെയ
ആഹ് ഇവിടെം അങ്ങനെ തന്നെ ഇന്നിപ്പോ പാസ് ത ഇണ്ടാക്കണം വിചാരിച്ചീനു മക്രോണിയെ. ചപ്പാത്തി കയ്ക്കൂല ചപ്പാത്തി ഇഷ്ടല്ല. ഇന്ന് മക്രോണി ഇണ്ടാക്ക വിചാരിച്ചിരുന്നു. രാത്രി പാസ്ത ഇല്ല്യേ
ആഹ് ആഹ് ആഹ് ആപാസ്തോ അ മനസിലായി ആആ ആഹ് നൂഡിൽസ് ഒക്കെ ഇണ്ടാക്കി കഴിക്കോ? ന്യൂഡിൽ സൊക്കെ
ആന്യൂഡിൽസ് കയിക്കും അപ്പൊ ന്യൂഡിൽസ് ആയാ
ആ ആ ആആ
ആ വലപ്പോയൊക്ക
ആ ഞആ ഡ്രസ്സൊക്കെ എടുത്തൊ പെരുന്നാൾന്
ആ ഡ്രസ്സക്കെ എടുത്തിരുന്നു ങ്ങക്ക് എടുത്തിലേ
ആ എടുത്ത്ടുത്ത് അപ്പൊ കഴിഞ്ഞ പെരുന്നാളിനടുത്തത് ണ്ടായിരുന്നു ആ ചുരിദാറ് ചുരിദാറ് ചുരിദാറ് ആ ആആ വേറെന്താ വിശേഷക്കെ
വേറെ ഇയ്യ് ഫുഡൊക്കെ ഇണ്ടാക്കോ നല്ലോ
ആ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ആ ആ അത്ര അങ്ങട് ഇണ്ടാക്കും വേറെ അങ്ങനെ വേറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ണ്ടാക്കല് കുറവാണ് ബിരിയാണി മന്തി അങ്ങനെ ഇണ്ടാക്കും
ആ
ഉം
വൈകുന്നേരം സ്പെഷ്യല ന്നും അറിയൂല്ലേ
വൈകുന്നേരം അങ്ങനെ എണ്ണ പലഹാരക്കെ ഇണ്ടാക്കല്കുറവാണ് പിന്നെ നോമ്പ് നെക്കെ അധികുഉണ്ടാക്കുള്ളൂ അല്ലാണ്ടൊക്കെ മടിയാണ് ഇണ്ടാകൂ ഇണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളാ
ആ
ഇണ്ടാക്കല് കുറവാ വൈകുന്നേരം ക്കെ
ആ ആ
വെള്ളക്കെ ഇണ്ടവിടെ മഴ പെയ്ത്‌ട്ട് വെള്ളക്കെ ഇണ്ടല്ല ആ ഇപ്പൊ മഴ പെയ്തല്ലാം സ്ഥൽതും വെളളക്കെണ്ട്
ഉം നിങ്ങക്ക് കിണറൊക്കണ്ട
പിന്നെ കാണാറുണ്ട് ആഹ് ഇതിലെക്കെ പൈപ്പ് വെള്ളാണ് ഉപയോഗിക്കാനായിരിക്കും അല്ലേ
പൈപ്പ് വെള്ള ആണ് ഞ ആ പുയൽ കിണറുണ്ട് അതില് മോ ഇട്ടക്കാണ്
ആഹ് ആ ആഹ് ആഹ് കുടിച്ചാനൊക്ക അതീന്ന് എടുക്കുംഅല്ലേ
ആ കുടിക്കാൻ ക്കാനോ കുടിക്കുവൊക്കെ ചെയ്യ
ആഹ് ആഹ് ആഹ് വാങ്ങിച്ചാ
എന്തേ
ഊട്ടിക്കൊക്കെ പോയിട്ട എന്തിലൊക്കെ വാങ്ങിച്ചോന്ന്
പ്രത്യേകിച്ച് ഒന്നും വാങ്ങിട്ടില്ല കഴിക്കാള്ളത് പ്പ വാങ്ങി
ആ
പിന്നാ കഴിക്കാന് ഇത് ചായപ്പൊടി ഇല്ലേ
ആ
ട്രിക്ക് പോയിനി അവ്ട്ന്ന് ചായപ്പൊടി വാങ്ങി
ആ ആ ആ ഞങ്ങളും വാങ്ങിച്ചർന്ന് അന്ന് ചായപ്പൊടി ഒക്കെ വാങ്ങിച്ചാർന്നു ആ
അത് ചോക്ലേറ്റാൾ അങ്ങനത്തെക്കെ അ അതൊക്കെ വാങ്ങി
വാങ്ങിച്ച്
പിന്നെ ഷുഗറിന്റെ ചായപ്പൊടിണ്ടല്ലോ അതു വാങ്ങിക്ക്ൺ പിന്നെ പാലും കട്ടനും ചെയ്ക്കണ സൈസ് ഹ് ചായയില്ല ചായപ്പൊടി അത് വാങ്ങി
ആ
വേറെന്നും വാങ്ങിട്ട് ടില്ല ഡ്രസ്സ് അങ്ങൻത്തൊക്കെ ഇണ്ടല്ലോ ലെ എല്ലാണ്ട്
ആ ആ മ്മടെ കൊതുകൊക്കെ ഇണ്ടാ
കൊതു മഴ ആയാ വെരും
മഴയേത് ആ ആന്നിവിടെ നല്ല കൊതക്ണ്ട് വൈകുന്നേരത്തേക്ക് പഴം പൊരിക്കുന്നു ഏഹ്
ട്ടികളൊക്കെ എവ്ടെ ഇന്ന് സ്കൂളില്ലല്ലോ
ഇവടെ ഇണ്ട് ആഹ് ന്ന് ഫ്രീ ഇന്ന് അവധി അല്ല
ചായകുടി കഴിഞ്ഞാ
ഇല്ല്യാന്ന് സമയാണൊള്ളോ
ഞാഹ്
ഞങ്ങള് ആറ് മണി ആറരെക്കാവും ചായ
ഞ ആ ആ
ഉം
ഉം ആ മഴയക്കെ പെയ്താലാള്ള നേരത്തേ
ആഹ്
ചായൊക്കെ തെളപ്പിച്ച് കുടിക്കൂളൂ ഏത് ഫുഡാ ഏറ്റം ഇഷ്ടം ഫുഡൊക്കെ താ ഏറ്റവും കൂടുതൽ ഇഷ്ടൊക്ക ഏ
പിന്നെ ഐസ്ക്രീംമ് ചോക്ലേറ്റ് അത
ഷ്ടാണ് റ്റാ ആഹ് ആഹ് ആഹ് ആ ഞ അതൊക്ക തന്നെ മന്തിയാണ് ഇവിട ഏറ്റോം ഇഷ്ടം
പൊർ അതിന്നാ വന്നത് കൂട്തല് രസം
ആഹ് ആ അവടെയക്കെ മന്തിയക്കെ പൊർത്തന്ന് കൊണ്ട്രും
പല ഐറ്റംസ് മന്തിയിണ്ടല്ലോ
ആഹ് ഓൺലൈൻ ആയിട്ടൊക്കെ ആയിരിക്കും മേടിക്കുന്നെ
ആ അതന്നെ വീട്ട് കൊണ്ട്രും ആ അതന്നെ മന്തി മാത്രല്ലേ വേ തക്ക ഓൺലൈനായിറ്റ് വാങ്ങും
ആ അല്ലപ്പൊ ഓൺലൈനായിട്ട് കിട്ടൂലാ
ഷവായി ഷവർ മ്മേ റോസ്‌ക്യൂ എല്ലാം കി
ആ ആ ഞങ്ങളൊക്കെ കടകെളിൽ പോയി വാങ്ങിക്കും
ഉം ഇവിടെ ഞാൻ വിളിച്ച് പറയലാണ് അപ്പ അവര് കൊണ്ട്റും
പോയി വാങ്ങിക്കാണ് ചെയ്യ്ണത്
ഉം
ണ്ട് കൊറവാണ്
ക്ക് മട് ടിയാണ് പോവാൻ അപ്പെ ഞാൻ വിളിച്ച് പറിം രാത്രിയൊക്കെ ആ സുഖമാണ് വിൾച്ച് പറഞ്ഞാല്
ആ കുണ്ടന്നൂര് ഉം ഉം ഊട്ടിക്ക് പോയിട്ട് അവിടെ നിന്നാ
ആ ഒരീസം നിന്നു
ആ ആ ആ വയനാടൊക്കെ പോയാർന്നോ
വയനാട് പോ ഇപ്രാവശ്യം പോയിട്ടില്ല കൊറെ മുമ്പ് ഒരുപാടൊട്ടം പോയിക്കണ് വയനാട്ക്ക് പോണ അത്ര വലിയ ഇല്യ
ആ ആ വേറെ ബീച്ചിലൊക്ക പോക്കില്ലേ
ഈച്ചില് ആ പോവാൻ ണ്ട് കൊറേയായി പോയിട്ട് ബീച്ചിലൊക്ക ഇങ്ങള് പോ പോയിട്ടിന്നാ
ആ ബീച്ചിലൊക്കെ പോക്കുണ്ട്
ഏ
കളിക്കാനൊക്ക ഇഷ്ടാണാ ഞങ്ങള് ലാസ്റ്റ് ഇവിട എറണാകുളം ബീച്ചിലൊക്ക പോയി
ഏ അവിടെ ബീ ച്ചുണ്ടോ
ആ
ഏ
ആഹ് അവിടെണ്ടല്ല
ആ നെലു പാല് പോവലില്ലേ
മാളില് പോയിട്ടുണ്ടായിരുന്നു ആ വെക്കേഷന് പോയാരുന്നു
ഏ
ഉം
എന്തേലുക്ക വാങ്ങുവോ ലുല്ലുമാൾന്ന്
മാള് ഹൈപ്പർ മാർക്കറ്റിന്നൊക്ക വാങ്ങ്ച്ചാർന്ന് അത്യാവശ്യ സാധനങ്ങക്കെ മെഡസി ആ
വില കൂടുതല്
ഹൈപ്പർ മാർക്കറ്റില് കുറച്ച് വില കുറവുണ്ട് ബാക്കിയയെല്ലാ സ്ഥലത്തും വില കൂടുതലാണ്
ഉം
അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമാണ് ഇച്ച വില കുറവ്
ഏ
ആ അവിടെന്ന് വീട്ടിലേക്കുള്ള ഐറ്റംസ് ഒക്കെ മേടിച് ഉം നല്ല സാധനങ്ങളൊക്കെയാണ് ബ്രാന്റടാണ് അവിടെ
ആ ആ
നല്ല സാധനങ്ങളൊക്കെ അവിടെ കിട്ടൂല നിങ്ങള്ൾ പോക്കണ്ട അ ലൂലലൊക്കെ പോ കുണ്ടാ
ലാം പോയിട്ടില്ല ഇവിടുന്നൊക്കെ എല്ലാരും പോയിട്ടില്ല ഞാൻ പോയിട്ടില്ലേ പോവണം
ആഹ് ആഹ് ആഹ് ആഹ്
എന്നാ ശരി സമയമായി
കട്ടായ പത്തു മിനിറ്റ് ആയ
ആ ആ ആ
ആ നോക്കി ഏ